ആ നല്ല വിശേഷം സുഖായിരിക്കുന്നു
പെയ്യ്ണ്ടവ്ടെ
ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവ അപ്പൊ ചെറിയ ഇടി കുടുങ്ങുന്ന്ണ്ട്
ആയി് ഇവിടെ മഴ തോർന്ന് വെളിച്ചം വന്നു വര്ന്ണ്ട് മയെക്കെ പോയി പെയ്ത് പോയി
വെയിലായോ
വെയിലല്ല കൊർച്ചര് വെളിച്ചം മഴക്കാറോക്കെ ഒഴിഞ്ഞ് പോയി അങ്ങനെ മൂടി കർത്ത്ണ്
ഇവടെ രാവിലെ നല്ല വെയിലായിരുന്നു പക്ഷെ ഉച്ച കഴിഞ്ഞ് മഴ തൊടങ്ങി
ഏ
ഇവടെ മഴ പെയ്ത പുഴുവിന്റെ ശല്യമുണ്ട്
ആ അത് അകത്ത്ക്കൊക്കെ വരോ
അകത്തേക്കല്ല ന്ന അങ്ങൻത്തെ ചെറിയ പുഴു അല്ല
ഏ
ഇത് അട്ടാന്ന് പറിം തോട്ടാ പുഴു അട്ട
അട്ടാ അത് കട്ച്ച ചോര എട്ക്കില്ലേ അട്ടാ
ആ അത് തന്നെ അഹ് നമ്മുടെ ശരീരത്ത് കേറീട്ട് എവിടെയായാലും കേറും കാലലൊക്കെ കയറും കയ്യാലും നമ്മള് മറ്റത് തണുപ്പുള്ള ഇടത്തിലൊക്കെ കേറും ഇവിടെ മഴ പെയ്ത അത് സാധനം കൂടുതലാ.
ആഹ് അത് ഞങ്ങളരാഷ്യം ടൂര് പോയിട്ട് മോന്റെ കല്ൽ ഷോക്സിന്റെ ഉള്ളിൽ കൂടെ കയറിട്ട് കടിച്ചിട്ട് ചോരങ്ങനെ ഒലിച്ച് പോവ ന്നിട്ട് ആഹ അത് റ്റ് ചെയ എടുത്ത് കളഞ്ഞ വരെ പോയിട്ടുണ്ട് ഞങ്ങെകടിച്ചിട്ട്
അത് തന്നെ വലിച്ച് കളഞ്ഞ ചൊറിച്ചിലാവും.
ആഹ്
അത് നമ്മൾ ചോര കുടിച്ച് തൻ്റെ ഇറങ്ങിപ്പോണം.
ആ ആ
അപ്പൊ കുഴപ്പല്ല അയില് ഉപ്പിട്ട് കളയണം
അതല്ല അതങ്ങനെ കടിച്ച വേദന ണ്ടാവില്ലേ അറിയൂലേ?
ഇല്ല തണുപ്പൊക്കെ ആണെങ്കിൽ കടിച്ചു കഞ്ഞറിയില്ല. നമുക്ക് തണുപ്പ ഇല്ല വേനൽ സമയൊ ഒക്കെയാണ് ഇത് പറമ്പിലേക്കേറി കേറുമ്പോ നമുക്കറിയാം
ആഹ്
കാല് തത്തിരിക്കുമ്പോ ഇത് കേറുമ്പോ നമുക്ക് അറിയാൻ പറ്റത്തില്ല
ആ ആ
അങ്ങനെരു സംഭവംണ്ട്
അര്ങ്ങനെ കടിച്ചച്ച് ചോര ഒക്ക ബ്ലഡ് കുറവകൂല അങ്ങനെ ചോര കുടിച്ച് കഴിഞ്ഞാല്?
ആ ഒത്തിരിയക്കെ കടിച്ചാൽ നമുക്ക് ശരീരത്തിന് ബ്ലഡ് പോയി നമുക്ക് അസ്വസ്ഥത കളൊ അ ണ്ടാവും
ആഹ്
പിന്നെ ഇത് കുടിച്ച കഴിഞ്ഞാ അത് ചോര കുടിക്കയും ചെയ്യും അത്രയും ചോര നമ്മുടെ ശരീരത്തിന് പോവുകേം ചെയ്യാം കുടിച്ചത്രയും ചോര.
ആഹ പ്രശ്ന കാരണാണ്.
പ്രശ്നം കാരന്ണ് അതൊണ്ട് എല്ലാവർക്കും ഒരു പുഴുവിന ഒരു ഭയമാണ്
അല്ല ഇതി അതിന് പുഴവ്വരാൻ പാടില്ല ഞാൻ പുഴു നെച്ച ഇങ്ങനെ രോമങ്ങളൊക്കെ ള്ള പുഴുകൾ ഉണ്ടാവിലേ ഒരു ഇലയിലൊക്കെ? ആഹ് ക്ക് ഭയങ്കര പേടിയണത്. കേറിക്കഴിഞ്ഞാല് ഭയങ്കര ചുറിച്ചിലാവും.
അത് ചൊറിയുമ്പുഴേ അത് ശല്യം ഉണ്ട്.
ഉം
അന്ത അത് ഇത് ഇത് ഉണ്ട് മഴക്കാലം ആകുമ്പോൾ ഇവിടെ അത് ഒരു സംഭവം ഉള്ളതാ..
ആഹ് ആ അതിനെ പേടിക്കന്നേ വാണംല്ലേ ചെറിയ കുട്ടികൾക്കെ ഉണ്ടെങ്കിലൊക്കെ
അതെ അതെ വേനൽക്കാലായ ഒരു കുഴപ്പമില്ല വേനല ആകുമ്പോ ഇല്ല.
ആഹ് അവിടെ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ? വേനൽക്കാലത്തൊക്കെ?
ഏഹ്?
വെള്ളക്കെ ണ്ടോ വേനൽക്കാലത്ത് കൊണറൊക്കെ വ
വേനക്കാ കാലത്തിൽ ഞങ്ങക്ക് ഈ തവണ വെള്ളം തീരെ എല്ലാവർക്കും വെള്ളം കുറഞ്ഞു പോയായിരുന്നു
ആഹ് ആ പൈപ്പാണോ പൈ ലൈൻ പൈപ്പ് അങ്ങനെ ആ
ആ പക്ഷെ ഈ ആ കിണറ കിണറുണ്ട് ഞങ്ങൾക്ക് ഓലിണ്ട് ഓലി.
അങ്ങനെച്ചാല്?
നമ്മള് ഈ തോട്ടീന്നൊക്കെ വരുന്ന വെള്ളം നമ്മൾ ഒ ഓസിട്ടെടുക്കും തോടുകളി തോടുകളിന്ന്.
ആഹ് ഞാ അത് കണ്ടിട്ടു ടൂർ പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇത് ആ അപ്പൊ ഇത് ഒരിക്കലും പറ്റത്തില്ല ആ വെള്ളം.
ഏത്
അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് ഒരിക്കലും പൂട്ടി വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്
അത് ടാങ്കില്ക്ക് പിടിക്കാൻ പറ്റൂലെ അപ്പോ നമ്മള് വീട്ടില് ടാങ്ക് ഉണ്ടെങ്കിൽ ഒഴിവുള്ള ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ.
ആഹ് അത് ടാങ്കിലേക്കൊക്കെ പിടിച്ച് ടാങ്ക് ഒക്കെ നിറയുമ്പോൾ നമ്മളെ എങ്ങോട്ടേലും മാറ്റിടും പടെ
ആഹ് പൈപ്പ് ടാ ആ താഴത്തേക്ക് ടുത്തിടാ ല്ലേ പൈപ്പിനെ.
ആഹ് നമ്മള് ടാങ്ക് വാർക്ക്ണ പൊക്കത്തിലൊക്കെ ഉം.
അത് കുടിക്കാൻ പറ്റോ വള്ളം.
ആഹ് അത് തിളപ്പിച്ച്ച് കുടിക്കും ഞങ്ങള്.
ആഹ്
തിളപ്പിച്ച് കുടിക്കണ്ണം പച്ചവെള്ളം കുടിക്കാൻ പാടില്ല.
ആഹ് കിണറിലില്ലേ വെള്ളം കുടിക്കാനൊക്കെ
കിണറ്ണ്ട് കിണറ്ണ്ട് ചിലർക്ക് കിണറുണ്ട് ചിലർക്കിങ്ങനെ. തോട്ടിന്ന് ഹോസ്ട്ടേക്ക്ണു തോട്ടീന്ന് ഹോസ്ട്ടേ ഇപ്പൊ ഞങ്ങക്ക് മോട്ടർ അടിക്കേണ്ട എപ്പോഴും വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട്.
ആഹ് ആഹ് അതിന് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കരണ്ടിന്റെ ആവശ്യല്ലല്ലോ മോട്ടർ അടിക്കൊന്നും വാണ്ടല്ലോ നേരിട്ട്
ഈ നമുക്ക് വേനൽക്കാലത്ത് പ പച്ചക്കറിക്കൊക്കെ കൃഷിക്കൊക്കെ നമുക്ക് ഈ പടവ് നിറച്ചിട്ടിട്ട് അതിൽന്ന് ഹോസിട്ട് നനക്ക ചെയ്യുന്നേ.
ആഹ്
അല്ലെങ്കി രണ്ടായിരത്തിന്റെ ടാങ്ക് ഒക്കെ പിടിച്ച് വെച്ച് വെള്ളം നിറച്ച് വച്ചിട്ട് അതിൽന്ന് ഹോസിട്ട് നനക്കും.
ആഹ് ആഹ് ഈ ഇരുവത്ത്നാല് മണിക്കൂറും ഇങ്ങനെ വന്നോണ്ടെ ഇരിക്കുവല്ലോ അല്ലെ
ആഹ് അങ്ങനെക്കെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഈ ഹോസില് വെള്ളം വന്നോണ്ടേ ഇരിക്കും.
അത് വേനൽക്കാലത്ത് വരോ അപ്പൊ
വേനൽക്കാലത്തുണ്ട് തോട്ടിന്നുള്ള ഈ ഒറവ വരുന്ന സ്ഥലങ്ങളുണ്ട് മേളിൽന്നൊക്കെ അപ്പൊ അവിടെ നമ്മള് ഒരിക്കലും പറ്റാത്ത സ്ഥലത്ത് ഓസിട്ടേക്കണേ.
ആഹ് ആ.
പിന്നൊരു കാര്യണ്ട് ഇത് പൂട്ടി വെച്ചാ നമ്മുടെ ആ ഓസിട്ടേക്കണ അവിടെയൊക്കെ ജോയിന്റ് ഉണ്ട് അത് പൊട്ടി പോവും.
ആഹ് ആഹ് അത് ഇങ്ങനെ വെള്ളം ശക്തില് ഇങ്ങനെ വരല്ലേ
അതെ പൂട്ടി വെക്കാൻ പാടില്ല.
അപ്പാ പൂട്ടിയേക്കാൻ പാടില്ല. ഒരു അതുങ്ങെട് നമ്മെ കാര്യം കഴിഞ്ഞാൽ അത്പ്പോ താഴെത്ത്ക്ക് വലിച്ചിട്ടാ മതില്ലോ ഓസ്. നറഞ്ഞു പോയാലും കൊഴപ്പ
പിന്നെ പട്തൊക്കെ ഉണ്ടെങ്കിൽ പട്ത കുഴിയിലൊക്കെ ഇടാം.
ആഹ ആഹ്
പടതൊയോക്കെ നിറച്ചിടാം പിന്നെ
ആഹ്
ആഹ് ഒഴിവുള്ള ടാങ്കുകൾ നിറച്ചിടാം അങ്ങനെയൊക്കെ ചെയ്യുന്ന്.
ആഹ് എന്തായാലും നമുക്ക് കറണ്ട് ചാർജ് ഇല്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടും അതൊക്കെ നല്ലതല്ലേ
ആ അങ്ങനെ ഒരു ഗുണോണ്ട് വെ പിന്നെ ഓസ്ടു ക്ക് പോയി നമ്മൾ നോക്കണം തോട്ടിൽ പൊട്ടി പോകൊക്കെ ചെയ്യുയാണെങ്കി
ആഹ്ആഹ്
അങ്ങനെയൊക്കെ എണ്ട് അങ്ങനെയുള്ള സംഭവുണ്ട്
ആഹ്
അവിടെ ഇങ്ങനെ കിണറാണോ
ആഹ് ഇവിടെ കെണറാണ് ക്ക് കെണറ് കോഴൽ കെണർ ഒക്കെ ണ്ട് ഇവിടെ കുഴൽ കെണർ കുത്തീട്ട് അഴീ വെള്ള ഇല്ല സാധാ കെണറാണ്
വെള്ളത്തിന് ക്ഷാമം ണ്ടായോ
ഇവിടെ ആഹ് അങ്ങനെ ണ്ടായിരുന്നു പിന്നെ കിണർ അടീല് പൊളിച്ചിട്ട് റിംഗ് എറക്കി. പിന്നെ ഇപ്രാവശ്യം ഞാൻ കണ്ടാലും ന്നു ഒരേ റിങ്ങ് വെള്ളായി അപ്പൊ ഇനി മഴ പെയ്തില്ല ഇപ്പൊ കൂടി ഞങ്ങക്ക് മൂന്ന് വീട്ടിക്ക് ആണേ അനിയന്മാര് രണ്ടു വീടും ഞങ്ങൾക്കും മൂന്ന് വീട് ഇണ്ടേ അപ്പൊ മൂന്ന് എടുത്തേക്കും രണ്ടിടത്ത് ആയിരത്തിൻ്റ ടാങ്ക അത് ചിലപ്പോ ഛെ രാ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെ വൈകുന്നേരിലുടങ്ങി പെട്ടെന്ന് നെറയിനി ഒപ്പടുമ്പോ നിറയൂല ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ടേ ഇതുവരെ ഇണ്ടായിട്ടില്ല ആദ്യയിട്ടാണ് ഇപ്രാവശ്യം അപ്പൊ പിന്നെ ഇപ്പൊ മഴ പെയ്ത അപ്പോ വെള്ളായിട്ടോ ഇപ്പൊ കൊഴപ്പല്ല ആഹ് ഇപ്പൊ കൊയപ്പം ഇല്ല മഴ പെയ്തില്ലേ ഇപ്പൊ വെള്ളായി ഇപ്പോ നമുക്ക് എപ്പോ വെണെങ്കിലും ഇടാം
ഇനിയിപ്പ വെള്ളം പറ്റൂല ഇനിയിപ്പ മഴയായി ഇനിയിപ്പോ മെയ് കഴിഞ്ഞ വർഷം ഇങ്ങനന്നെയാർന്ന് മെയ് മാസത്തില് നമുക്ക് മഴക്കാലം തൊടങ്ങി
ആഹ്
ഈ തവണയും നേരത്തെ തൊടങ്ങി മെയില്
ഏതോ എണ്ടാം വർഷം മൂന്നാമത്തെ വർഷം അല്ലെ ജൂ ജൂൺ ജൂലൈ എക്ക ആയിട്ട് മഴയെയ്തു ജൂലൈയില് ഒക്കെ ഈറാവശ്യം മഴ കിട്ടാതെ വർഷം
അതെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി എല്ലാർക്കും
ഉം ഇനി മഴ വന്നാലും പ്രളയം രോഗങ്ങളും ഡെങ്കി വരണ ഓരോരോ അസുഖങ്ങളും സ്കൂൾ തുറന്ന ഉം
കൃഷിയൊക്കെ ഒണങ്ങിപ്പോയി
അതെ
ഒത്തിരി ഏലം കൃഷികള് ഒക്കെ ഒണങ്ങിപ്പോയി
ഉം അങ്ങനെ മഴ പെയ്താ നല്ലം പെയ്താലും തന്നെ ഓരോരോ പ്രശ്നങ്ങൾ മഴയില്ലെങ്കിലും പ്രശ്നങ്ങളാണ്
മഴ ഓവറായാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ പ്രളയം ഒരു വയനാടൊക്കെ ഈ ഇത്രയും
ബുദ്ധിമുട്ടൊക്കെ വരുത്തി
ഉം വീടിൽ ചുറ്റും മരച്ചിട്ടൊക്കെ ഓരോന്ന് ഇപ്രാശ്യം തന്നെ ഇപ്പോ മിൻഞ്ഞാന്നത്തെ ഇടിം മിന്നലിനും ഇവിടെ നാല് കുട്ടികളി മരിച്ചത് പതിനേഴ് പതിനെട്ട് വയസ്സായ കുട്ടികള് ഉം സ്കൂൾ വിദ്യാർത്ഥികളാണോ ആ മിഞ്ഞാന്നാലാന്നൊക്കെ
നാല് പിള്ളേര് ഇ ഇടി ഇടി മിന്നലേറ്റ്‌ മരിച്
ആഹ് മരിച്ചു ഉം
എന്തോരം ഉള്ള പിള്ളേര്
ആ പതിനെട്ട് പത്തൊമ്പത് വയസ്സായ കുട്ടികളാ
ഓഹ് പഠിച്ചോണ്ടിരുന്ന പിള്ളേര്
അതെ ഉം ഇന്നിപ്പൊ പിന്നെ അത് തോന്നലിണ്ട് ഇങ്ങനെ ഞാൻ ഫോണില് വാർത്തേല് കണ്ടതാ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പിന്നെ ഓരോരുത്തരും തന്നെ ഈ കൊഴഞ്ഞ് വീണ് മരിക്കല് ഒക്കെ പോ അധികായിട്ടില്ല ഇപ്പൊ കൊറോണ വന്ന ടൈമിന് ശേഷേ ഇത്രക്കെ ചെറുപ്പക്കാര് ഇപ്പ ഞങ്ങട അടുത്തൊരാള് അപ്പ അയിന്റെ തൊടീന്ന് വാഴക്കൊലൊക്കെ ഇണ്ടേ വാഴേക്കെ വെട്ടീട്ട് ഇങ്ങനെ വരേനി രാവിലെ ഞാനന്റെ സ്കൂട്ടി തന്നെ കൊണ്ടീരും വീടിന്റെ അടുത്തക്ക് എത്ര മീറ്റർള്ള അകലം അപ്പൊ ഇയാള ആക കൊഴഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് അയിലിന്ന് ഇങ്ങനെ ഊർന്നെറങ്ങാത്രെ. അതീന്ന് കാറീന്നൊരാള് കണ്ടിട്ട് അടുത്തുള്ള കടയിപ്പറഞ്ഞു അവിടുന്ന് പെട്ടെന്ന് ഓല് ഹോസ്പിറ്റലി കൊണ്ട് വിടിന്റെ അടുത്തന്നെ. ച്ച അവടെ എത്തീല അപ്പോക്ക് മരിച്ചയാള് രാവിലെ ചായൊക്കെ കുടിച്ചിട്ട് പട റ്റ പോയാലാണ് എന്റെ സ്ഥലത്ത്
ഒരു കൊഴപ്പൊല്ലാത്ത ആളായിരുന്നു
ആഹ് ആന്നെ പടത്തനിന്ന് വഴക്കൊല്ല വെട്ടി കടക്കാരോ ചോദിച്ചട്ടേ വേണന്ന്ട്ട വെട്ടി കൊണ്ടുവരുത്രേ. ഒരു കുഴപ്പല്ലാത്ത ആള അങ്ങനെണുപ്പത്തെ മരങ്ങള മരുന്നങ്ങളൊക്കെ.
ഊഹ് കഷ്ട്ടായി പോയല്ല. അതാണ് എന്താല അത് എന്ത് ഇതല്ലേ.
അഹ്.
അങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്നുള്ള വരണം ഉം
ഉം അറ്റാക്ക് പിന്നെ അതാണെക്ക് ക്യാൻസർ പോലത്തെ രോഗങ്ങണ ഇപ്പൊ.
അവിടെ ചേർന്നണ്ടോ.
ഇല്ല ഇവിടെ ഇപ്പ തോർന്നിട്ടുള്ളേ മഴ പെയ്തായിരുന്നു തോർന്നപ്പോ അപ്പൊ ഇത് തോർ നിക്കാണ് ഇപ്പോ. ഇനിപ്പോ ഈ മൂടി ഇങ്ങനെ ന്ക്കണ്ട് അടുത്തെന്.
പണിയൊക്കെ കഴിഞ്ഞാ.
പിന്നെ ഓ കഴിഞ്ഞഴിഞ് ഇനിയിപ്പൊന്ന പണികളൊന്നുംല്ല ഇനി കുറച്ച് തുണിയാള് മടക്കി വെ അത എടുത്ത് വെക്കണം. വേറെ പണികളൊന്നുല്ല ഇ ഇനിച്ചക്ക ശേഷം തറവാട്ട് ക്ക്‌ പോവാ അടുതന്നെണ് അപ്പറം ഇപ്പുറാണ്. അവടെ പോയി കുറച്ചേരക്കും നാല് മണി ഒര് അഞ്ചു മണിയൊക്കെ ആയപ്പോവും ഉം ഹു. മയിരിബിയരെ ങ്ങനെ വർത്താനം പറഞ്ഞിക്കും ച്ചയ്ക്കേശേം പണിയൊന്നും ഇല്ലല്ലോ.
ന്നാ ശരി എന്നാ ഓക്കെ ഓക്കെ.
ആഹ് ഓക്കെ ശരിന്നാ ഉം.